ഹലോ ഹലോ ആഹ് അസലാമുഅലൈക്കും ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
എന്തെക്കെ സുഖം, അങ്ങനെ പോണ് റാത്താണ്പ്പൊ
ആഹ് അവ്ട മഴയ്ണ്ടാ?
ഉം നല്ല മഴേണ്.
ആഹ് ഇവിടേം നല്ല മഴയാണ് വീട്ടിൽ ആാരൊക്കെയ്ണ്ട്?
വീട്ടില് ഹസ്ബന്ഡ്, ര മൂന്ന് മക്കള് ഒരു മൊ മോള കല്യാണം കയിഞ്ക്കണ്, മോന് ഡിഗ്രിക്കാ അഹ് പ്ലസ്റ്റു കയിഞ്ഞിപ്രാശ്യം ഡിഗ്രിക്കാണ് പിന്നെ ചെറിയ മോന് രണ്ടിലാണ്
ആഹ് ആഹ് അഹ് എനിക്ക് മൂന്ന് മക്കളാണ് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മോൻ വെൽഡിംഗ് ആണ്, രണ്ടാമത്തത് ഇലക്ട്രീഷ്യനും പ്ലംബിംഗും, അവൻ വെളിയിലാണ് മൂന്നാമത്തെ മോളാണ് അവള്ളെ കല്യാണം കയിഞ്ഞു ഒരു കുട്ടിയായി ഒരു വയ ഒരു വയസ്സായി കൊച്ചുണ്ട് അവളിവിടെണ്ട് അവള് എക്സാമിന് വേണ്ടി വന്നാണ് മോനും ഇവിടുണ്ട് അവനിക്കും ചെറിയ ഇഷ്യൂ ഉണ്ട് ഇഷ്യൂ ആയിട്ട് ഇപ്പൊ ആശുപത്രിക്ക് പോയിരിക്കുക ഡോക് ട്ടരേ കാണിക്കാന് രണ്ടാം മകന് വെളിയിലാണ് ഇക്ക പിന്നെ ഓരോ സ്ഥലത്തെ താമസിച്ച് പണിക്ക് പോയി ഓരേ സ്ഥലത്ത് താമസിച്ച് പണിക്ക് പോയിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിട്ത്തെ വിശേഷം ങ്ങള് ഉച്ചക്കത്തെ ഭക്ഷണംക്കെ ആയിക്കൊണ്ടിരിക്ക്ണു ഉച്ചക്കെത്തെ ഭക്ഷണൊക്കെ ആയോ
ആ അതൊക്കെ റെഡിയാ ഹ് ഭക്ഷണം റെഡി കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കാണ്പ്പോ നല്ലോ കടന്നാ നല്ലോ പോത്ച്ച് കെട്ക്കാ ഇല്ലേ അത് ഒരു മണി ഒന്നര ആ ടൈമില് ആകൃത്തിയത്തില് കൈക്കും
ആ ആളോ ആളെപ്പ വെരാ പണിക്ക് പോയിട്ട്
ബടണ്ടേ ബടെണ്ട് വന്ന്ക്ക്ണ് ഒരു പതിനൊന്നണി ആകുമ്പോ എത്തും രാവിലെ പെല്ച്ചക്ക് മൂന്ന് മണിക്ക് പോവും കടീക്ക് മാർക്കറ്റിലാണ് മാർക്കറ്റിലാണ് ആഹ് ആ അപ്പം മൂന്നണിയാകുമ്പോ പോകും പെല്ചെ പിന്നെ പ പത്ത് പൈനൊന്നണി ആകുമ്പോത്തിന് ഇബേടെ വീട്ടിലെന്നെത്തും പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ആകുമ്പോഴേ പോകുള്ളൂ കട അടക്കാൻ കണ്ട് കാണ്ട് പിന്നെ ഇങ്ങളെ ഹസ്ബൻ്റ് ഇവിടെല്ലേ
ആഹ് എന്റെ ആള് ഇവിടെ താമസിച്ച് പണിയാ കാവാരെ സ്ഥലത്ത് താമസിച്ച് പണിക്ക് പോയിരിക്കാ ഇപ്പ വന്നിട്ട് ഒരാഴ്ച്ച കഴിഞ്ഞിട്ട് പോയോള്ളൂ ഒരാഴ് ചാവ്ണോള്ളൂ പോയിട്ട് ഞായറഴ്ച പോയേള്ളൂ
എങ്ങനെ വരവ് അവിട്ത്തെ പണി കഴിഞ്ഞിട്ട്
ആഹ് ഉ ഉച്ചക്കത്തെ പണികളൊക്കെ കഴിഞ്ഞു ഏന്താണ് ക്ലിയറായില്ല
അല്ല ഹസ്ബൻ്റ് എങ്ങനെ
അവന്റെ ഹസ്ബൻ്റ് സൈക്കിൾ വർക്കാടോ കൂലിപ്പണി ഫിറ്റിംഗ്സ് സൈ ക്കിൾൻ്റെ ഫിറ്റിംഗ്സ് മാത്രം
ആഹ് ആഹ്
പുതിയ വണ്ടികള് ഫിറ്റിംഗ്സില്ലേ ആ അതിന്റെ വർക്ക് ഷാപ്പിലാണ് അപ്പോ ആ അതിന്റെ വണ്ടിയാന്നേ മാത്രം ഓള് കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചായി അവൾക്ക് ജോലിയുണ്ടായിരുന്നു ഡിഗ്രിക്കെ കഴിഞ്ഞ ആളാ ഏ ഇപ്പവള് പി ജി പി ജി യ്യ്ണ്ട് പി ജിന്റെ എക്സാം ആണ്- ഇപ്പ അവൾക്കേ ആ അവള് പി ജി അപ്പ എടുത്തിണ്ടാരുന്നേ പി ജി എട്ത്തിപ്പോ എക്സാം ഏയ്‌ത്ണ് എക്സാം- കഴിഞ്ഞു ഇപ്പോ ഒരു വേറെ എന്തോ ഒരു ഇന്റർവ്യൂണ്ട് മുപ്പതാം തീയതിക്കോ ഒന്നാം തീയതിക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങട് പോവുള്ളൂ കുട്ടിയുള്ളതല്ലേ അവിടെ കുട്ടിയാവുമ്പോൾ പഠിക്കാൻ സാധിക്കില്ലല്ലോ ആ അല്ല അവം ഇവിടില്ല അവൻവെളിയിലാ ആ അപ്പൊ അവള് അവള് പോയിട്ട് കൊറേയായി അവള് ഒരു മാസം പ്പം അവടെ നിന്നു ഒള്ടെ ഭർത്താവ് വന്ന ണ്ടായിരുന്നു കുട്ടിടെ ബർത്ത്ഡേക്കെയി ട്ട് പത്തിരുപത് ദിവസം വന്നണ്ടെയിരന്ന് ലീവൈഞ്ഞിട്ടാ പോയത് അപ്പോള് പോയിറ്റ് ഒരു മാസൊയി പാ ബർത്തഡേക്കെ കഴിഞ്ഞപ്പ എക്സാം കൂടി ആയപ്പോ ഇവള് ഇവി കൈട്ട് പോയി ഇനി ഇപ്പ എന്താ കയ്ട്ട് പോവാ കയിട്ട് പോവാട്ട് വന്നിട്ട് ഇപ്പ ഒരയേച്ചേയായ്
ആ ശരി
ഇപ്പ തേ കൊച്ച് ഒറ്ങ്ണു അവന് ഒറങ്ങുമ്പോളെ എനിക്ക് കോള്യ്യാൻ പറ്റുള്ളൂ അല്ലെങ്കി അവൻ നെലവിളിക്കും പിന്നെ ആൾ നടക്കുംഒനെ ആ പിന്നാലെ നടക്കും ഭയങ്കര വെറിയാ ഏ ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞു മെയ് മാസക് ഒരു വയസ് കഴിഞ്ഞു എൻ ആ ചെറിയ കുട്ടിയാ രണ്ടു മാസ ആയോള്ളു ഉ ആ നിങ്ങടെ ആ പേരക്കുട്ടിക്ക്‌ എന്ത് ചെയ്ന്
ഇല്ലേ വെറെ കുട്ടി ഇല്ല്യ ആയിട്ടില്ല ആറ് മാ അറേഴ്‌ മാസ ആയിട്ടുള്ളൂ മോള കല്യാണം
ആ ആ ആ ആ ഹ് അട്ത്ത്ക്കെന്നെയാണോ കഴിച്ചേ
ആ അടുത്ത്ക്കെന്നെ ഒരു പത്ത് മിനിറ്റ് പോകാനൊള്ളൂ ആ കൊയ്പ്പൊന്നുല്ല ഉഷാറാ
ആ ഇനിയിപ്പോ ഇവടെ മോനിക്ക് കെട്ടാന്ണ്ട് മോനിക്ക് നോക്കിട്ട് പെണ്ണന്ന്വരെ സകലയും മടുത്തു എവ്ടന്നും കിട്ടാൻ വഴിയില്ല മ് പെണ്ണ് ഇറങ്ങുന്നില്ല ഏ
ന്താചെയ്യുന്ന അമ്മേം
അവ വെൽഡറാണ് വെൽഡിംങ് ആണ്
വെൽഡിംങാ
തയ്യാനെനിക്ക് പക്ഷെ അമ്മള് പെണ്ണങ്ങക്ക് ആവുമ്പോ പിള്ളാരെ കുട്ടിക്ക് ങ് ഒന്നിലാ അവരിക്ക് ഗവൺമെന്റ് ജോലിക്കാര് വേണംന്നാ പണ് കൂലി പണിക്കാര് വേണ്ട എൻ ഉം ഇപ്പ ഡിമാൻണ്ടാന്ന്‌ വേറൊന്നും വേണ്ട സ്വത്തും മൊതലൊന്നും വേണ്ട സ്വത്തു മൊതലൊന്നും വേണ്ട വ് ഇപ്പൊ ജോലി ഗവണ്മെന്റ് ജോലി വേണം വിദ്യാഭ്യാസം വേണം ആമ്പം പ്ലസ് ടു ഇമ്പം പ്ലസ് ടു ഒള്ളേ പ്ലസ് ടു ഒള്ളു വിദ്യാഭ്യാസം പ്ലസ് ടു ഒള്ളു
ആഹ്
ചെറിയാനിക്ക് പിന്ന അതുല്ല അവൻ എ എസ് എസ് എൽസി ഒണ്ട് എസ്എൽസി ഴിഞ്ഞതും അവൻ പണിക്കിറങ്ങി ആ മ്ബ് രണ്ടാമത്തവൻ പിന്നെ എസ് സെൽസികഴിഞ്ഞ് പണിക്ക് ഇറങ്ങി അവനിക്ക് അതും പ്ലസ്ടു ഇല്ല ആഹ് മോളു പിന്നെ നന്നായി പഠിച്ചു അവളു പിന്നെ ഡിഗ്രീം കഴിഞ്ഞു അവള് ഡിഗ്രി കഴിഞ്ഞ് എറങ്ങടുത്ത് ജോലി കിട്ടി ജോലി മോനാ മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞേ കല്യാണം കഴിഞ്ഞേ അവര് അവ അവനങ്ങട് കൊണ്ടു പോയ ഗൾഫിൽ കൊണ്ടോഴപ്പഴാണ് ജോലി റിസൈൻ ചെയ്തേ റിസൈൻ ചെയ്ത് കൊണ്ടോഴപ്പഴേ അവിടുന്ന് വിശേഷായിട്ട് വന്ന് പിന്നെ വന്ന് ആ ആങ്ങട്
ആ
ഉം ഇനിയിപ്പോ അവള് അവിടന്ന് പോകും അപ്പ അങ്ങ്ട് പോകും ആ അപ്പം ഇവിടെ പിജിയാ ത്ത്ണ പി ജിക്ക് പഠിക്കണ് ജോലിഇല്ലല്ലോ പിന്നെ പി ജി എടുക്കട്ടന്ന്
അതൊക്കെ മോന് കിട്ടും ശരിയായിക്കോളും
അതെ അതെ ആ ഇനിപ്പോ അവനങ്ങട് പോകും ആ അവളിഞ്ഞിപ്പോ അങ്ങട് തന്നെ പോകും പുട്ടിക്കൊരുവയസ്സ് താ രണ്ടു വയസ്സാ മൂന്ന് വയസക്ക ആയാ അവള് അങ്ങട്ടന്നെ പോവും കുട്ടിയിത് ഒരു വിധം ആവണ്ടേ അവിടെ പുവാണ്ട് പറ്റേ
ആ ആ
കുട്ടിയെ എല്ലാക്ക്‌ ഒര് ആള് വേണ്ടേ രണ്ടു വയസ്സ് മൂന്ന് വയസക്ക ആയാ പിന്നെ ഈ പറഞ്ഞ ഇരിക്കാറഅവുല്ലോ ഉം അപ്പം അങ്ങട് ആ അപ്പോ വാപ്പളാന്റെ അങ്ങട് പോവോള്ളൂ അപ്പഴ് അവൻ നേരം വെള്ത്ത് ഡ്യൂട്ടിക്ക് പോയാ ഓളും കുട്ടീം തനിച്ചാരിക്കില്ലേ റൂമില് ആ അപ്പപിന്നെ ച്ചേ രണ്ടു വയസ്സ് മൂന്ന് വയസക്ക ആയാൽ പിന്നെ പറഞ്ഞാ അറിവാവല്ലോ കുട്ടികൾക്ക്
ആ എന്താ എന്നിട്ട് ച്ച വീട് സ്വന്തം ആരുല്ലല്ലോ വേറെ അച്ഛനും അമ്മയൊന്നും
ഇല്ലയില്ല വേറെ ആരും ഇല്ല ഇണ്ട്ണ്ട് അ വ മാ വ- ആൾടെ വാപ്പേം ഉമ്മേക്കെണ്ട് അപ്പുറത്ത തൊട്ടപ്പുറത്തന്നെയാണ് വാ പ്പേം പിന്നെ വാപ്പ സുഖയില്ലാതിരിക്കയാ ഉമ്മേയിണ്ട് പിന്നെ അവിടെ അനിയനും ഭാര് കുട്ടികളുണ്ട് അപ്പറത്ത് അതിന് അപ്പറത്ത് ചേട്ടനും മൂന്ന് ആമ്പിള്ളേരാ പെണ്ണിങ്ങളൊന്നും ഇല്ല ചേട്ടണും ഭാര്യേം- ണ്ട് മോൾട കെട്ടിച്ചു ഞാ മൂന്നാൾക്കും ഓരോ പെൺകുട്ടികളെയുള്ളൂ ഏട്ടന്റെ മോളിലേ കെട്ടിച്ചു ഇവിട മോളെയും കെട്ടിച്ചു ഇനിപ്പ അനിയന്റെ മോളും അനിയന്റെ വേറൊരു മോളുണ്ട് അവളിപ്പോ ഡിഗ്രി സെക്കന്റ്‌ ഇയർ ആണ് പഠിക്കണ് ഓളും പഠിക്കണം അവർക്കൊക്കെ ഓരോകൊ ഓരന്നേയുള്ളൂ ഒക്കെ പഠിച്ചൊണ്ടിരിക്കണു ആഹ് അത് തന്നെ ആ അവളും പഠിക്കണിപ്പോള് അവള് ഇപ്പോ ഡിഗ്രിസെക്കന്റ്‌ ഇയറാ അനിയന്റെ മോള് കൃഷിയൊക്കെയിണ്ടോ നിങ്ങക്ക് കൃഷിയും കാര്യങ്ങള്
കൃഷി പറഞ്ഞാല് ഞാൻ ഇൻക്ക് എന്റെ മുറ്റത്ത് കൊറ് തൈകളൊക്കെയുണ്ട് എല്ലാം കായ്ക്കണ റമ്പൂട്ടാൻണ്ട് ചിക്കുയുണ്ട് പേരക്ക - ക്കണ്ട് അരിനെല്ലിയിണ്ട് അങ്ങനെ എല്ലാ തൈകളും കായ്ച്ച് നിക്കണ് ണ്ട്
ഉം അര് അരിനെല്ലി അരിനെല്ലി ഉണ്ടല്ലേ അരിന്നെല്ലി ങേ നിറയ കായിണ്ടാവല്ലോ ഞങ്ങളെ തറവാട്ടില് ഉപ്പാട വീട്ടില് നിറയേണ്ടാ
എന്തായാലും അതിങ്ങനെ വെട്ടി കൊടുക്കണോ വെട്ടി ആ വേറെ രസാണ് ഇങ്ങനെ തണ്ടുമ്പങ്ങനെ നിക്കുമ്പളേ
ആഹ് ആഹ്
തടി മരത്തുമേ അങ്ങനെ കായ് അങ്ങനെയല്ലേ നിക്കുകാ വല്ലാതെ അയാലും അങ്ങനെ പറഞ്ഞ് ആ
ഉം ഇവിടെ ഇണ്ട് എനിക്കും ണ്ട്
ഏഹ് ശരി ങ്ങള് വെട്ടി കൊടുക്കലുണ്ടോ തയ്യ്?
തൈ ഇടണോ തൈ തൈ കൊടുക്കാറ്ണ്ടോ ങ്ങളെ ആടൊക്കെ കൊടുക്കോ
അതല്ല തയ്യെല്ലാം നമ്മൾ ഈ മരം അങ്ങനെ മുറിച്ചു കൊടുക്കലുണ്ടോ നടു സെന്ററിൽ മുറിച്ച് കൊട്‌ത്ത അപ്പുറം അപ്പറം അങ്ങനെ
അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താ മര ഒണങ്ങി പോവും
അങ്ങനെ ണ്ട്ല്ലേ
ആ ത് ത് വെട്ടിയാലും കുത്തി കുത്തില്ല മുളക്കില്ല കമ്പ് കുത്തിയാ മുളക്കില്ലത് ഉം അരുന്നെല്ലി അരനെല്ലി മറ്റ താഴ്ന്നില്ലേ? കമ്പു കുത്തിയാ മുളക്കില്ല. അതൊക്കെ നമുക്ക് തൈകൾന്നെ വെക്കണം
ആ ന്നാ കൊമ്പ് ഞാാന് പൊട്ടീട്ടേ അരിനെല്ലി പറിച്ചപ്പോഒരു കൊമ്പ് വ നന്നായിട്ട് ഫുള്ള് പോന്നു വലിയ ഉറപ്പില്ലല്ലോ ഈ കൊമ്പ് നിട്ട് അതങ്ങട്ട്. പോന്നിട്ട് പിന്നെ ആ കൊമ്പാടെ കുത്തിയൊക്കിനി ണ്ടാവോ ല്ലേന്ന് അപ്പ ണ്ടാവൂല ല്ലേ
ആ ആം നിങ്ങടെ ഭാഗ്യത്തിന് അവശ വയ്ക്കും ചിലപ്പോ വലിയത് നിക്കില്ലേ അലത് ഉണങ്ങും എന്തൊക്കെ ത തൈകളാ വെക്ക ഇതൊക്കെ തയ്യ വെക്ക്യാ. ആ നമുക്കിപ്പ ഈ അഞ്ച്സൻ സ്ഥലത്ത് ഒരു ചെറിയ വീടണ്ട് ഞാനും വെച്ചിട്ട്ണ്ട് പേരെണ്ട് അതി ആത്തീണ്ട്, മറ്റേ നമ്മുടെ മാതളങ്ങീല്ലേ, മാതളങ്ങ, കൃഷിഭവനീന്ന് കിട്ടണത് അതി നല്ല കായ്ച്ചു നിക്കണ്‌ണ്ട്. റോസ കമ്പിൻ്റെ അടീ വെച്ചാ നല്ല വെയിലുണ്ട് മൂന്നാളെണ്ണം കാഴ്ച്ച് നിക്ക്ണ്ട് പിന്നെ ആ . ഒക്ക ഞമ്മർത്ത വച്ചിരിക്ക്ണെ പിന്നെ നമ്മക്ക് ചെറുനാരങ്ങ ണ്ടായിട്ട്ണ്ട് കേട്ടോ പ്രാവശ്യം ചെറുനാരങ്ങ ഒരുപാടുണ്ടായി. അത് കൃഷി ഭവൻ കിട്ടിയതാ ന മൂന്ന് നാല് വർഷമായി നല്ലണം കായ് കയച്ചു രണ്ടാം വർഷം കഴിച്ചിട്ടുണ്ട് റ്റ മറ്റ നെല്ലിക്കണ്ട് നാഴ നെല്ലിക്ക അത് കാണിച്ചിട്ടില്ല മരം നല്ല ഹൈ യി റോബസ്റ്റ് ണ്ട് നമ്മക്ക് നായ് നെല്ലിക്ക കൃഷിഭവിന് ന്ന്. എന്ത്‌ തയ്യളാ.
ആല്ല ചെറുനാരങ്ങ ബെഡ്ഡ് ചെയ്ത തയ്യ
കൃഷി ഭവാനിന്ന് കുഞ്ഞു തൈ ക കറുത്ത കവറല് കുഞ്ഞി തൈ അത് അത് കൃഷി ഭവാനിന്ന് തയ്യ് വരുമ്പോ. മേടിക്കും അപ്പൊ അവര പറയും നാരങ്ങാണ് നെല്ലിയാണ് കറവേപ്പണണം കൊണ്ട അവര് തരും കൃഷിഭവനീന്ന് കിട്ടണ തയ്കള് നന്നായി കായ്ക്കണുണ്ടിട്ടോ ആ അത് കുഞ്ഞ് ഒരു കറുപ്പ് കവറില് കുഞ്ഞ് തെയ്യ കിട്ടുക ആ ഞാനത് വെയിലുള്ള സ്ഥലത്തിന് മ്മർത്ത് തന്നെ വെച്ചു നന്നായി കാച്ചു നന്നായി വന്നു കറവപ്പുണ്ടായി നെല്ലി ണ്ടായി ആ നെല്ലിക്ക കായ്ച്ചിട്ടില്ല നെല്ലിക നല്ല ഹൈറ്റ് പോയി കായ്ച്ചിട്ടില്ല. പിന്ന റോബസ്റ്റ കായ്ച്ചത്, കായ്ച്ച് നിക്കണ്‌ണ്ട്, ചക്ക കായ്ച്ച് നിക്കണ്‌ണ്ട്, ചക്കേന്നും ആർക്കും വേണ്ട ആ ബേക്കിൽ നിട്ടിണ്ട് അതൊക്കെ വീ അ ആ ആദ്യായ കാശാണെ അതെങ്ങനെ കൂടി ഞാൻ നോക്കിട്ടില്ല ആം
വല്യഷ്ടല്ലേ?
ആ ഏ വ്ടെ ആർക്കും ഇഷ്ടല്ല ചക്ക
ഏ വ്ടൊക്കെ ചക്ക ആയാ മതി ഞങ്ങക്ക് ന്ക്ക്ല്ലട്ടോ ന്ക്ക്ല്ലാ. ഞാൻ എല്ലാർക്കും ആ
കറി അതിഷ്ട, അത് കഴിക്കും പരി വച്ച് കഴിക്കും, അതൊക്കെ ഇഷ്‌ടാണ്. ഈ ഇഷ്‌ടാണ്. ഇഷ്ട ഒന്നോ രണ്ടോ ചൊള കഴിക്കും മതി
ആ മുരിങ്ങ മുരിങ്ങയില ഇട്ട്കാണ്ടൊക്കെ ചക്ക കുരു വെക്കൂലേ അ നല്ല ടേസ്റ്റ് അല്ലേ
ചാക്കാക്കുരു നമ്മടെ കണ്ണന് നല്ല ആർക്കും
ആഹ്
ആഹ് അതൊക്കെ കഴിക്കണം കഴിക്കണ്ടേ മക്കള് പറഞ്ഞാ കഴിക്കണ്ടേ നമ്മളെന്താ ചെയ്യുവാ കഴിക്കാത്ത ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും
എങ്ങനെ
അല്ല അതൊക്കെ കഴിക്കണം പറയാ കഴിക്കാതിരുന്നാൽ നമ്മള് എന്ത് ചെയ്യൻ പറ്റും ഇതൊക്കെ വെ
ആഹ് അതെ ആഹ് അതന്നെ
ആഹ് അത് കഴിക്കൂല കഴിക്കില്ല ഓരൊന്നും അങ്ങനെ നമ്മള് കഴിക്കും അത്ര നമ്മത്ര കഴിക്കും വെറുതെ വേസ്റ്റിൽ കൊണ്ടേ കളയുന്നതല്ലേ അപ്പൊ നമ്മുടെ ടൈം ആയിട്ടോ ഓക്കെ ശരിട്ടോ ബൈ ആഹ്